ഹലോ സൂരചേച്ചിക്ക് കേക്കാവോ
ആഹ് കേക്കാ
ഔ ആ പറഞ്ഞു എന്നാണ്ട്
തിരക്കൊക്കെ കഴി ഏഹ് കടയിൽ വന്നിരിക്കുന്നു തിരക്കൊക്കെ കഴിഞെ
ഇല്ല ഇല്ല തുണിഅലക്കി വിരിച്ചിട്ടു ആദ്യത്തെ ഇട്ടപ്പെ ഒണങ്ങി കിട്ടി അത് മടക്കി ക്കുന്നു പിന്നെ അടുത്ത ട്രിപ്പ് അലക്കി വെയിലത്ത് വിരിച്ചി ഇട്ടേക്കുന്നു അതിന് കൂട്ടു പോയി അമ്മ നിക്കുന്നു ആ പിള്ളേരെ പോയി രാവിലെ പോവണല്ലോ സ്കൂള ഉള്ളത്തെണ്ട് പിള്ളേരു വരുവോ ചേച്ചി
ഇപ്പന്നും ആ ആഹ് പോയിട്ടുണ്ട് ഫുഡ് ഒന്നും റെഡി ആയില്ലേ
എല്ലാം റെഡിയായി രാവിലെ എഴുന്നേൽക്കണേ ആ രണ്ടു പോർക്കും ചോറ് കൊങ് പോകണം അപ്പം അതുകൊണ്ട് രാവിലത്തെ അഞ്ചര ആവുമ്പോത്തോക്ക് ചോറും കറി എല്ലാം വെച്ച് എല്ലാം തീരും
ആപ്പൊ പിന്നെ രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞാ പിന്നെ കൊഴപ്പമില്ല ഇല്ലല്ലോ ഇന്
ഉം ആ വെയിലും ഉണ്ട് ഇപ്പം തുണി വിരിച്ചിട്ടൊണ്ടിരിക്കാ പിന്നെ എന്തുണ്ട് വിശേഷം
എന്നാ വിശേഷം ഞാൻ ഇതാ കടയിൽ വന്ന് ഇവിടെ വന്നിരി
ഉം എങ്ങനെയുണ്ട്
ഉം കൊഴപ്പ കൊഴപ്പഇല്ല വല്യ തിരക്കില്ല
ഉം എന്നാലും ഉണ്ട്
ഓ അടുത്തല്ല അടുത്ത അടുത്തൊക്കെ ഷോപ്പ് ഉള്ളത് കൊണ്ട്
ഉം പിന്നെ ലേഡീസ് സ്റ്റോറ് പിന്നെ എവിടെ ഉണ്ടേലും നല്ല ഇതല്ലേ
ആഹ് ഇനിയിപ്പോ എല്ലാ ഓണോ വരുമ്പോഴത്തേക്കൊക്കെ തിരക്കാവും
ഉം
കല്യാണം ഇപ്പൊ അതൊന്നും ഇല്ലല്ലേ ആധികം
ആ അതെ ഇനിയിപ്പ ഈ മാസം കാണത്തില്ല കർക്കിടവല്ലേ
ആഹ് അത് കാരണം കല്യാണം ഇല്ല
ഉം പിന്നെ രാവിലത്തെ പണിയൊക്കെ കഴിഞോ
ആഹ് രാവിലെ പണിയെല്ലാം കഴിഞ്ഞു ഉച്ചക്കത്തേക്കുള്ള ചോറും കറിയൊക്കെ വെച്ചിട്ട് പോന്ന്.
ചോറ് കൊണ്ട് പോണോ അതോ.
ആഹ് ചോറ് കൊണ്ടു പോയി
ഉം എന്തായിരുന്നു കറി
കറി മീൻ വർത്തു മൊട്ടെ
ഉം മോരില്ലേ
ഇല്ലില്ല
പിന്നെ പിള്ളോര് പോയോ
ആഹ് പിള്ളോര അവൻ പോയിട്ടില്ലന്ന് തോന്നുനു അവള് പോയി ഞങ്ങക്ക് അങ്ങനവാടിൽ പോവുന്ന കാര്യം ഭയങ്കര മടിയാ.
എല്ലാർക്കും അതെന്നെ. എന്റെ എളയ കൊച്ചും ആ സമയത്ത് അങ്ങൻവാടി പോവാ എന്നാ മടിയാ. പക്ഷെ സ്കൂളി വലിയ കൊഴപ്പ ഇല്ല പോവാൻ.
ആഹ് ഭയ ഒര് രക്ഷേല്ല വ്ട് പോവാൻ ഭയങ്കര മടി ഒരു. ഇന്ന് എവിടെയൊക്കെ കൊണ്ടു പോവാന്ന് പറഞ്ഞിട്ടും അവനാ വീട്ടീന്ന് പുറത്തിറങ്ങിയില്ല.
ഉം അപ്പൊ ആര് കൊണ്ട് വിടും?
അച്ഛൻ പറയണ കേട്ടടാ. പിന്നെ അവിടെ കൊണ്ടു പോവാടാ ഇവിടെ കൊണ്ടു പോവാടാന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന്
ഉം
പൊറത്തേക്കിറങ്ങിയില്ല.
അപ്പൊ വീട്ടില് ടി വി കണ്ടോണ്ടിരിക്കുവോ അതോ.
ആ വീട്ടിൽ ഇരിപ്പണ്ടന്ന് പറഞ്ഞ് അമ്മയുടെ കൂട്ടത്തി ഇനി എന്താ അമ്മ. ക്കാണെങ്കിൽ പഴയ ഓലെ ഓർമ്മയൊന്നും ഇല്ല അത് കാരണാണ് എനിക്കിവനെ വീട്ടി നിർത്താൻ പേടി.
ഉം
പ്രായോ ഇല്ല ഹസ്ബൻഡിന്റെ വീട്ടില് അവിടെ അമ്മൂമ്മ ഉണ്ടല്ലാവോ അമ്മൂമ്മ. ത്രല്ലേയുള്ളൂ പ്രായം ഒണ്ടല്ല.
ആഹ് അതാ ഞാൻ ചോയിച്ചത്.
ഉം അത് കാരണം അവർക്കാണെങ്കിൽ പഴയ ഓർമ്മയൊന്നും ഇല്ലാത്ത കാരണം ഇവനാണെ പോക ത്തൂല്ല എനിക്ക് പേടിയാണ് ഒറ്റയ്ക്ക് നിർ ത്താനേ ഇവര് നിക്കുന്നത് നിപ്പി എങ്ങാട്ടെങ്കിലും പോയാലേ.
ആഹ്
പണി കിട്ടും
അല്ല അടുത്തല്ലേച്ചി വീട്?
ആറ്ടെയാ കടേടെ ആഹ് സ്വന്തം വീടടുത്താ.
ആഹ് അതെ
അവിടെ മറ്റേ ആങ്ങളേടെ കൊച്ച് അപ്പോ കാവ്യേടെ കൊച്ചൊള്ളത് കാരണം ഉം വഴക്കാണ് രണ്ടു പേരും കൂടി കൊണ്ടു നിർത്തിയാ വ ഇടിയാണ്
കാവ്യ ഇപ്പം പോന്നുണ്ടോ?
കാവ്യ ഇന്ന് നിർത്തി റിസൈനിട്ട് എറങ്ങി. അത് ഓഫീസി എന്തോ പ്രശ്നോണ്ടായി പൈസ എന്തോ ഈ പൈസായേ
ഉം
ഇവര് അഡ്വാൻസ് പൈസായൊക്കെ ഇവള് കസ്റ്റമേഴ്സിനോട് വാങ്ങിക്കും.
ആഹ്.
അടച്ചോളാന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വാങ്ങിക്കുന്നത് ഇവളട ക്കോം ചെയ്യും പക്ഷെ ഓഡിറ്റിന് വന്നു.
ഉം
ഓഡിറ്റർ വന്നപ്പഴ്ത്തേക്കും കസ്റ്റമേഴ്സിനെ എല്ലാരേം വിളിച്ച് അപ്പൊ അവര് പൈസ ഇട്ട് കൊടുത്ത സ്ക്രീൻഷോട്ട് എല്ലാം ഇട്ട് കൊടുത്ത് ആകെ പ്രശ്നമായി പത്തൊമ്പതിനായിരം രൂപ വെള്ളി വ്യാഴാഴ്ചക്കുള്ളിൽ അടക്കണം
അയ്യോ
അപ്പൊ ആ ഇനി അത് കൊറച്ചു പേരേ വിളിച്ചൊള്ളൂ ഇനിയും കെടക്കന്ന് വിളിക്കാൻ അപ്പൊ അവര് മാനേ ജറ് പറഞ്ഞു ഒര് കാര്യം ചെയ്യ ചെയ്യ് കാവ്യേ നീ എറങ്ങിക്കോ അതായിരിക്കും നല്ലത് കാരണം ഇനി ആരോടെങ്കിലൊക്കെ പൈസാ മേടിച്ചിട്ടൊണ്ടെങ്കില് ഇതുപോലെ അവര് പറഞ്ഞു കൊടുത്താ ഇ എറങ്ങി കഴിഞ്ഞാ അടക്കണ്ട.
ഉം
എറങ്ങിക്കഴിഞ്ഞാ കൊഴപ്പയില്ല അടക്കണ്ട പക്ഷെ എറങ്ങാതെ അവിടെ നിന്നാ മുഴുവൻ കാശും തിരിച്ചടക്ക തരുവെന്ന് പറഞ്ഞു അത് കാരണം പിന്നെ ഇന്ന് എറങ്ങി.
അപ്പൊ ഞാൻ അത ഞാൻ അട അല്ല അവരാഴ്ച്ച ഡേറ്റിൽ അടച്ചില്ലെന്ന് പറഞ്ഞാണോ
അടച്ചില്ലന്ന് പറഞ്ഞ് അല്ല അവരോട് ചോദിക്കുമ്പോ ഇവള് അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചു ഇപ്പൊ ഒരു ആഴ്ചൽ അടക്കുന്ന കസ്റ്റമറോട് ഒരു മാസത്തെ പൈസ വാങ്ങിക്കും എന്നിട്ട് ഇവള് ആഴ്ച്ച ആഴ്ച്ച കയ്യ്ന്ന് അടക്കും
ആഹ്
പക്ഷെ ഇവരിട്ട് കൊടുത്തല്ലോ
ആഹ് ഇവരി ഇട്ടു കൊടുത്ത ആഹ്
ഇവരിട്ട് കൊടുത്ത സ്ക്രീൻഷോട്ട് എല്ലാം പുള്ളി ഇട്ട് അയച്ചു കൊടുത്തവര്
ആഹ്
പപ്പോ അവരെല്ലാരും അങ്ങനെ തന്നെ പറഞ്ഞു എന്നാ ഇവര് പറഞ്ഞില്ലേ എന്നാ അവള് കടായിട്ടാണ് എല്ലാരരോടും മേടി ന്ന് പറഞ്ഞു അപ്പം എന്നാ അവരത് പറഞ്ഞില്ല അവര് പറയുവാ
ഇല്ല
അവര് പറഞ്ഞൊന്നുമില്ല അവര് പറഞ്ഞ് ഞങ്ങള് ഫസ്റ്റ് ഇവിടെ വന്ന ആറോടെ ഈ കാശെല്ലാം കൊടുത്തതാണെന്ന് പറഞ്ഞു
ഉംഹ്
ഇപ്പൊ പത്തൊമ്പതിനായിരം രൂപ കയ്യിൽന്ന് അത് അടച്ചേ പറ്റുവൊള്ളൂ വ്യാഴാഴ്ചക്കുള്ളിൽ വ്യാഴാഴ്ച- ഴ്ച്ച അടച്ചേ പറ്റത്തുള്ളൂ അത് കാരണം അത് കാരണം പിന്നെ റിസൈന്‍
ഉം നല്ല ജോലിയായിരുന്നു അല്ലേ
ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോയാലുള്ള കുഴപ്പം
അതെ പക്ഷെ ബാങ്കിലല്ലായിരുന്നോ
ഫിനാൻസ്
ആഹ് അതാ ഞാൻ ചോദിച്ചത്
ഫിനാൻസ് അല്ലേ മൈക്രോ ഫിനാൻസ് അല്ലേ
ആഹ് പക്ഷെ വലിയ കുഴപ്പം ഇല്ലായിരുന്നല്ലേ
പിന്നെ സാലറി മൈക്രോ ഫിനാൻസുകാർക്കെ ഇപ്പം ജോലിയൊള്ളേ സാലറി ഉള്ളതാണേ നല്ല മൈക്രോ മൈക്രോ ഫിനാൻസുകാർക്ക് സാലറി എങ്ങനെയാണെന്നോ ഇരു മുപ്പതാം തീയതി പതിനഞ്ച് രൂപ അക്കൗണ്ടിക്കേറും മുപ്പതാം തീയതി പതിനഞ്ച് രൂപ അത് സാലറി ഫിക്സഡ് സാലറി
ഉംഹ്
അത് കഴിയുമ്പൾ പത്താം തീയതി ആവുമ്പോ പെട്രോൾ അലവൻസ് കയറും
ഉംഹ്
ഇവളെ സംബന്ധിച്ചിടത്തോളം ഇവക്ക് കറണ്ട് വണ്ടിയാ പെട്രോളിന്റെ ആവശ്യമില്ല പൈസ കയ്യിലാണ് പിന്നെ ഇരുപതാം തീയതി ആകുമ്പോൾ ഇൻസെന്റീവ് എത്ര ലോണ് ചെയ്തോ അതനുസരിച്ചുള്ള ഇൻസെന്റീവ് കയറും
ഉംഹ് നല്ലതാരുന്നു എങ്ങനെയാണേലും പത്ത് മുപ്പതിനായിരം രൂപയോളം കിട്ടും
പിന്നെ കിട്ടുന്നതാണ് വല്ല കാര്യവും ഉണ്ടോ അതുകൊണ്ട് കളഞ്ഞേച്ച് വീട്ടിൽ ഇരുന്നിട്ട് ഇവള് എന്ത് കാണിക്കാൻ പോവാണ് അവന് ഇന്ന് മുതൽ പണിക്ക് പോകണംന്ന് പറയണ കേട്ട്
അപ്പൊ ഇത്രേം ദിവസം മറ്റേ കൊച്ചിനെ നോക്കിയിരിക്കുവായിരുന്നോ അതോ
ആഹ് അവ പണിക്ക് പോയിട്ട് മൂന്നാല് മാസായി
അതെന്നാപറ്റി
ഓട്ടോയൊക്കെ സി സി ക്കാര് കൊണ്ടുപോയി
കൊള്ളാം
ഓട്ടോ ഓട്ടോ ഓട്ടോ സി സി ക്കാര് കൊണ്ടു പോയിട്ട് ഇവൻ മണ്ടനാടി ഒരു മാസത്തെ സി സി അടക്കാൻ ഉണ്ടായിരുന്നുള്ളൂ അവരോടൊന്നും പറഞ്ഞാ മതിയായിരുന്നു ഞാൻ അടച്ചോളാം എന്ന് പറയുന്നതിന് പകരം അവൻ എന്ത് ചെയ്തു എഴുതി ഒപ്പ് പ്പിട്ട് കൊടുത്ത് നിങ്ങള് വണ്ടി കൊണ്ടുപോക്കോളാന് വണ്ടി അവര് കൊണ്ടുപോയി വണ്ടി കൊണ്ടു പോയിട്ട് ഇപ്പൊ രണ്ടു ലക്ഷം രൂപ അടക്കണോന്ന് പറഞ്ഞ് പേപ്പർ വന്നു കേസ് ആവും
എല്ലാം മണ്ടത്തരവാ കാണിക്കു
എല്ലാ മണ്ടത്തരവാ കാണിക്കുന്നെ എത്ര രൂപ ഒരു രണ്ടു ലക്ഷം രൂ മൂന്ന് ലക്ഷം രൂപയോളം ആ വണ്ടിക്ക് അടച്ച വണ്ടിയാണത്
ഉംഹ്
അപ്പൊ ആ ഒരു മാസത്തെ കാശിവൻ പറയണ്ടേ ഞാൻ എങ്ങനെയെങ്കിലും അടച്ചോളാം എനിക്ക് സാവകാശം താന്ന് പറഞ്ഞാ അവര് തരും
ഒരു മാസം അപ്പം എത്ര രൂപ അടക്കണം അത്
അയ്യായിരം രൂപ
അത്രേ ഉണ്ടായിരുന്നുള്ളു അല്ലേ ശ്ശോ
അതെങ്ങനെങ്കിലും പറഞ്ഞു നിൽക്കാനുള്ളതിന് ഇവന് അവളെ വിളിച്ചപ്പോ അവള് പറഞ്ഞ് എന്നെ കൊണ്ട് അവളാണ് എല്ലാ മാസവും അടച്ചോണ്ടിരുന്നത്
ഉംഹ്
അവള് പറഞ്ഞ് എന്നെക്കൊണ്ട് ഈ മാസം നിവർത്തിയില്ലന്ന് പറഞ്ഞു അല്ലെ അവൻ പറഞ്ഞ് എനിക്ക് അടക്കാൻ പറ്റത്തൊന്നും ഇല്ല എന്റെയിൽ ഒന്നുമില്ല നിങ്ങള് വണ്ടി കൊണ്ട് പോക്കോളാൻ
ഉംഹ്
എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് വല്ലോം ചെയ്യാൻ പറ്റുവോ
ഇല്ല
ഒന്ന് ഇനി അവര് വണ്ടി കൊണ്ടുപോയി അവര് പറഞ്ഞു വണ്ടി വിക്കും അവര് പറ്റിച്ചു കാണും വണ്ടി വിക്കും വണ്ടി വിറ്റതിന്റെ ബാക്കി കാശ് കൊടുക്കണോന്ന് പറഞ്ഞു വണ്ടി അവര് എത്ര രൂപക്ക് വിറ്റന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ
ആണ്
ഇപ്പൊ രണ്ട് ലക്ഷം രൂപയ്ക്ക് പറ്റ് തിരിച്ചടക്കാൻ നോട്ടീസ് വന്നു
അതും അടക്കണം ഇതും അടക്കണം
അതും അടക്കണം വണ്ടിയും പോയി എല്ലാം പോയി വണ്ടി ഉണ്ടായിരുന്നെങ്കി ഇത്രയും കാശ് അടക്കണ്ടായിരുന്നു
ഉണ്ട് വലിയ തോതിൽ ഇല്ല
ഇവൻ ഒരു വർഷം കൂടി അടച്ചാൽ സി സി തീരണ വണ്ടിയാ
ആഹ്
ഇവൻ ഒരു ഒറ്റ വർഷം എങ്ങനെങ്കിലും തള്ളിപ്പിടിച്ച് അയ്യായിരം രൂപ വെച്ച് അടക്കാനുള്ളതിന്
ഉംഹ്
ഇല്ലാണ്ട്പണിക്ക് പോകാതെ വീട്ടില് ഇരുന്ന് ഇത്രയും ദിവസം ഇപ്പൊ അവള് കിടന്ന് എന്ത് ബഹളം വെച്ചിട്ടാണ് ഇന്നൊന്ന് പോകാന്ന് സമ്മതിച്ചത്
ഉംഹ് അയെന്ന വണ്ടി ഓടിക്കാൻ പണിക്ക് പോവാൻ കൊച്ചുങ്ങളെ കൊച്ചിനെ നോക്കിയി രിക്കാൻ തോന്നിയോ അതോ
പണിക്കു പോവാൻ അവന് മടി വീട്ടിൽ അമ്മയുണ്ട് കൊച്ചിനെ നോക്കാൻ
പിന്നെ
പണിക്ക് പോകാന് അവന് കഴിയുവേല വീട്ടിൽ കിടക്കുക ഉറങ്ങുക തിന്നുക ഉറങ്ങുക ഇത് തന്നെ പരു
ഉംഹ് നന്നായി
കൂട്ടുകാരുടെ കൂടെ കൂടി നടക്കുക
ആ കൂട്ടുകാരാരും കല്യാണം കഴിച്ചിട്ടും ഇല്ല പിള്ളാരും ഇല്ല
ആഹ് ബെസ്റ്റ് അപ്പൊ ഒന്നും അറിയത്തുമില്ല
ചിന്തിക്കാനുള്ള ബോധം ഇവനില്ലല്ലോ കാരണം ഇത്രയും പ്രായം അല്ലേ ഒള്ളു
അതെ അല്ലെങ്കിൽ ഈ സി സി യുടെ ഇത് കളയുവോ
ആഹ് ഇല്ലെങ്കിൽ ഏതെങ്കിലും പൊട്ടന്മാര് ചെയ്യുന്ന പരിപാടിയാണോ അവനാ കാണിച്ചു വെച്ചത്
പോ രണ്ടു മൂന്ന് മാസം ഉള്ളതാണെ പിന്നെയും പോട്ടേന്ന് വെക്കാരുന്നു
ഒന്നിച്ചടക്കണം ഈ ഒരു മാസത്തെ പെൻഡിങ്ങ് വന്നപ്പോ ആരേലും പറയുവോ ആ വണ്ടി കൊണ്ടു പോകാൻ ഞാനട ച്ചോളാന്ന് പറഞ്ഞു വിടണ്ടേ അവരെ എങ്ങനെയെങ്കിലും
ഉംഹ്
ആരോടും ചോദിക്കാതെ എഴുതി ഒപ്പ് ഇട്ടു കൊടുത്തു
ഉംഹ് ഉംഹ് അന്നാ ശെരി
ശെരി